ഹലോ
ആഹ് കേൾക്ണില്ലേ
കേൾക്ക്ണില്ലേ ആ ഇപ്പൊ കേൾക്ണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
എന്താ സുഖായിട്ട് പോണു കൊഴപ്പൊന്നുല്ല എന്തൊക്കെ വിശേഷങ്ങള്
എന്താ കോയ്പ്പല്ല സുഖായിട്ട് ഇങ്ങനെ പോണു
ആഹ് ആ ചായ കുടിച്ച് ചായ കുടിച്ച് മക്കളൊക്കെ പറഞയപ്പിച്ച് ഒരാളേ പോയിട്ടുള്ളു ഉം
അയിശെരി അപ്പൊ എത്ര ആളാ
മൂന്നാളാണ് ചെറിയാൾക്ക് പനി ആയതോണ്ടേ ഓന വിട്ടട്ടില്ല
ആഹ് ഇപ്പൊ ഇനി മഴേന്റെ സിസണായതോണ്ട് എല്ലോടത്തും പനി കാണാണ്ട് ഇപ്പം അപ്പൊ ഡോക്ടറെക്കെ കാണിച്ചിട്ടില്ലേ
ആഹ് ഡോക് ട്ടറെ കാണിച്ചു ഇപ്പ ഇന്നലെ കൊണ്ടോയി ഡോക്ടറെ കാണിച്ചു പിന്നെ മൂന്ന് ദിവസത്തിന് മരുന്ന് തന്നിട്ടുണ്ടായി കുടിച്ചിട്ട് കൊറവില്ലെങ്കില് ഒന്നു കൂടി കാണിക്കാൻ പറഞ്ഞു ഉം
ഓഹ് അപ്പൊ ആവി പിടിച്ചിട്ട്ണ്ടായിരുന്നോ
ആവി പിടിച്ചിട്ടില്ല പിന്നെ ഡോക്ടർ തന്ന മരുന്നും ഗുളികക്കെങ്ങനെ കൊടുക്കൺണ്ട് ഇപ്പ പിന്ന പനിയൊക്ക വിട്ട് ഇപ്പള് ഇപ്പൊ കൊഴപ്പൊന്നുല്ലാ അപ്പൊ ഞാന് ഇനി ഇന്നത്തെ ദിവസം കൂടി കയ്യട്ടേന്ന് കര്തീട്ട് ക്കാണ് നാളെ മുതല് സ്കൂൾലും മദ്രസിലൊക്കെ വിടണം
ഓഹ് അതെ അതെ
ഇമ്മി മക്കളും ചായക് ഇന്ന് ചപ്പാത്തി ഇണ്ടാക്കി ഈ ഭൂരി ഉണ്ടാക്കി
ഓഹ് അയ്ശെ എന്താ എല്ലാവർക്കും പല പല കടികൾ ഇണ്ടാക്കാണോ വീട്ടില്
അല്ല അങ്ങനെയല്ല പിന്നെ ഭൂരി ഇണ്ടാക്കണ സമയത്ത് ചെല ആളുകൾ ക്ക് ബൂരി പറ്റാത്തോല്ണ്ട് ഇന്റെ ഒരു മക്നക്കും പറ്റൂല എനിക്ക് ക്കും ഭൂരി വെറും വയറ്റില് കഴിച്ച് കഴിഞ്ഞാല് പിന്നെ വയറിന്റെ ഉള്ളിലൊരു സുഖണ്ടാവൂല്ല
ആ അത് നമ്മള് വെറും വയറ്റില് എൺ എണ്ണക്കടി അല്ലെ അധികം എണ്ണക്കടില്ലെ കൊടുക്കണത് ത് അതോണ്ടാണ് നമ്മളീ വെറും വയറ്റിൽ എണ്ണയിൽ കടിക്കുമ്പോ നമക്ക് വയറ്റിന് എന്തേലും സുഖുണ്ടാവൂല്ലല്ലോ
ആഹ് അന്ന് വയറ്റില് പിടിക്കൂല അപ്പൊ എനിക്കും മോനുക്കും ചപ്പാത്തി ഇണ്ടാക്കി മറ്റോൽക്കൊക്കെ പിന്നെ ഭൂരി ഇണ്ടാക്കി
ആഹ് അതെ അതെ
പിന്നെ എന്താ ചായെക്ക കുടിച്ചിലെ
ഓഹ് ചായ കുടിച്ച് ഇബാടേം ചപ്പാത്തി ചിക്കൻ കറിയാണ് അത് നല്ല കോമ്പിനേഷൻ അല്ലെ അപ്പ ഇബടെ എല്ലാർ ക്കും ഭയങ്കര ഇഷ്ടായോണ്ട് അതൊക്കെ കുടിച്ച് ഇപ്പിരിക്ക ഉച്ചക്കത്തെ പരിപാടിക്ക് ഇങ്ങനെ തൊടങ്ങിക്കോണ്ടിരിക്കാണ് ഇപ്പോ
ആഹ് അപ്പ ഉച്ചക്കെന്താ സ്പെഷ്യലെന്തേലുണ്ടോ
അല്ല അത് സ്പെഷ്യലായിട്ട് ഒന്നൂല്ലാ അത് ചോറ്ണ്ടാക്കണം സാമ്പാറ്ണ്ടാക്കണം പിന്നെ പയറുപ്പേരിന്റെ മീനും വറ്ക്കണം അതൊക്കങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടിണ്ട് സാമ്പാർ ഇനീപ്പോക്കോന്നുണ്ടാക്കി പുളി ഒക്ക പ്പിന്ന് വെറവ് ഇട്ടിട്ട് വേണം പയറൊക്കെ ഒന്ന് ഇണ്ടാക്കാന് അതിങ്ങള് പിന്നെ കൂടുതലായിട്ടും വെജിറ്റബിൾസിന്റെതാണോ ഇണ്ടാക്കാറ് അതോ ഫാസ്റ്റ് ഫുഡ് ആണോ
ഫാസ്റ്റ് ഫുഡ് അങ്ങനെ വാങ്ങിക്കാറില്ല എപ്പളെങ്കിലൊക്കെ നമക്ക് തോന്നുംമ്പോ അങ്ങനെ കഴിക്കോള്ള് ഇയ്യ നമ്മള് വീട്ടിതന്നെ അത് വെജിറ്റബിൾ മാത്രമല്ല വെജിറ്റബിൾ മാത്രായാ മക്കൾക്കൊന്നും പറ്റൂല അയിന്റെ കൂടെ എന്തെങ്കിലൊക്ക മീനോ അല്ലെങ്കില് ചിക് ക്കനോ ബീഫോ എന്തെങ്കിലൊക്കെ ഒന്ന് വേണം
ആഹ് അത് അല്ലാ നമ്മള് വെജിറ്റബിൾ തന്നാണല്ലോ ഏറ്റവും നല്ലത് നമ്മള ആരോഗ്യത്തിനും നല്ലത് അത് തന്നല്ലേ
ആഹ് അതൊക്കെ ശെരിയന്നെയാണ് മക്കൾക്കയ്ന് അത് മാത്രായി കഴിഞ്ഞാല്
ആഹ് അത് ശെ എടെക്ക് നമ്മളൊന്ന് ഫാസ്റ്റ് ഫുഡ് കയി ക്കണേനൊന്നും കൊഴപ്പില്ല നമ്മള് സ്ഥിരായിട്ട് കഴിക്കുംമ്പോ നമക്ക് പല അസുഖങ്ങളും വെരുവല്ലോ ഇപ്പത്തെ ഫുഡ്ന്നൊക്കെ പറഞ്ഞാല് ക്ക് നമ്മള ടേസ്റ്റിന് എന്തുണ്ട്തെങ്കിലും പക്ഷെ നമ്മളെ ഹെൽത്തിന് നല്ലതല്ലല്ലോ
ആഹ് ആഹ് പിന്നേ അങ്ങനെ പൊ ർ ത്തൊന്നന്നും അങ്ങനെ വല്ലാതെ വാങ്ങിക്കലും കഴിക്കലും ഒന്നുംല്ല. പ്പഎങ്കിലൊക്കെ ങ്ങള് ഓഡ് റ യ്ത് അതെ വീട്ടിലന്നെ ണ്ടാക്കല് അധികൊ ങ്ങനെ വീട്ടില ണ്ടാക്കിട്ടൻ ശ് എപ്പോഴെങ്കിലൊക്കെ പൊർത് ന്ന് കഴിക്കണം തോന്നി ഇല്ല അഹ് എല്ലാതൊന്നും ണ്ടാക്കൂല ചിലതൊക്കെണ്ടാക്കും.
ഓ അഹ് ശരി. പക്ഷേ ഞങ്ങള് ഫാസ്റ്റ് ഫുഡ് ഒന്നും അതികം ണ്ടാക്കൂല്ല അമ്മള് വെജിറ്റേിയൻ്റെത് മാത്രെ ഉണ്ടാക്കാറുള്ളൂ ഇവിടെ. ഉം ഉം വിടെ എല്ല ല്ലാരും വെജിറ്റബിൾ ആയോണ്ട് അതെയ്ട്ട ആ അതെ അതെ നമ്മള് ഫാസ്റ്റിഫുഡിന്റെ ആൾ ആൾക്കാരാമ്പോ ളാണ് തെലും ബുദ്ധിമുട്ട് വരാ
ആഹ് ആഹ്.
ആഹ് ഉം.
ഇവിട വേജിറ്റമ്പിൾ റഞ്ഞാ നമ്മൾ പ്പോ കറി എന്തേലും വെച്ച്പ്പ സാമ്പാറാണ് കറിയെങ്കില് പിന്നെ ആ കറി മാത്രം പാർന്നു കഴിക്കും. അയിത്തെ കഷ്ണങ്ങളൊന്നും ആഹ് എടുക്കൂല അങ്ങനെ മക്കളെ കാര്യം- അതുപോലെ ഉപ്പേരിന്നും അവർക്ക് ക്കു പറ്റൂല ആഹ് ചെല ഉപ്പെരികള് മാത്രം വർക്ക് ഇഷ്ടാണ് ചെലതൊന്നും കഴിക്കൂല അങ്ങനെ ക്കെണു അവര് ഹ് ഹ് ഉം.
ക്ഷെ അങ്ങനെ ആയാലും ബുദ്ധിമുട്ട ന്നെണാല്ലേ?
ആഹ് പിന്നെ നല്ല ഇടങ്ങേറാണ് കാൽസ്യക്കൊറവും വിറ്റാമിൻ കൊ റവും ഓ
ആഹ് അതെ അതെ.
നമ്മളെ വെജിറ്റ് ഉം വെജിറ്റബിൾ ആണല്ലോ കൂടുതലും കാൽസ്യങ്ങളും വിറ്റാമിന്റ തൊക്കെള്ളത് നമ്മള് ഫാസ്റ്റ് ഫുഡിൽ അങ്ങനെ കിട്ടൂലല്ലോ
അത് കിട്ടൂല അത് ടേസ്റ്റ് ഉണ്ടാവുന്ന് മാത്രം പക്ഷെ ഐന്നൊന്നും ഗുണങ്ങളൊന്നുല്ല.
അതെ അതെ
ആഹ്.
ങ്ങളെ ങ്ങെനെ സാമ്പാറൊക്കെ ണ്ടാക്കല് എല്ലാ പച്ചക്കറി യൂസാക്കൊ?
ആഹ് എന്റെട്ത്തുള്ളെ ഒരുവിധം പച്ചക്കറിക്കെ ഞാൻ എടുക്കും അതില് ബീട്രൂട്ട് ഞാന യ് ല് അങ്ങനെ ചേർക്കൂല.
ഓ അഹ് ശരി ബീട്ട്ട്രുട്ട് നമ്മള ബ്ലഡ് ണ്ടാവാൻ ഏറ്റവും നല്ലതല്ലേ.
നല്ലതാണ്ക്ഷേ സാമ്പാർല് ഇടൂല അത് വേറെ ഉപ്പേരിയാക്കീറ്റ് അങ്ങനെക്കെ കഴിക്കും ആഹ് സാമ്പാർൽ ട്ടെയ്ഞ്ഞാല് അതിന്റെ ഒരു ചെറിയൊരു കഷ്ണാണെങ്കിലും ആ കറി പിന്നെ കാണ ചോപ്പ് പ്പോളർലി ങ്ങനെ ആഹ്. പ്പൊ അത് ഇൻക്കത്ര തില്ല അപ്പൊ ഞാനത് അത് ഇടൂല അല്ലാ തപ്പോ എല്ലാ വെജിറ്റബിൾസും ഉം ഒരുവിധം ചേർക്കും സാമ്പാറ്. അമ്മേട്ത് കയ്യില്ള്ളത് വെച്ച് ട്ട് ണ്ടാക്കും ഞ്ഞ് പ്പൊ കൊർ ച്ചോ ഉള്ളെങ്കി അത് വെച്ച് ണ്ടാക്കും എല്ലാതും കിട്ടാണെങ്കിൽ അങ്ങനെ ണ്ടാക്കും അങ്ങനെ ങ്ങനെ.
ഓഹ്അഹ് ശരി അഹ് ശരി.
എഹ് ന്ന്ട്ട്പ്പോ മീ നൊ കേര്ഞ്ഞു ണ്ടോ തീനെ
ആഹ് ഞങ്ങളെ തിലൂടെമീനൊക്കെവ രും ഞങ്ങളങ്ങന ടൗണിലൊന്നും പോയി വാങ്ങ ഞങ്ങളെ മുൻപിലൂടെഎന്നെ പോണ് തൊണ്ട് മീനക്ക് ക്ക് പോണ തോണ്ട് അങ്ങനെ തന്നെ കിട്ടും അതോണ്ട് ബുദ്ധിമുട്ടൊന്നുല്ല്യ നമ്മള യ് ടൗണില് പോയി വാങ്ങുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ വീട്ടിലെത്തി അത് ണ്ടാക്കാനും ബുദ്ധിമുട്ട ന്നെണ് ട്ടാ വീട്ടിന്റെ മുന്നു കൂടെ പോകുബോം അത്ര ബുദ്ധിമുട്ടില്ലല്ലോ നമ്മ ക്ക് ക്ക വാങ്ങിക്കാണ്ട് പെട്ടെന്ന് പണി കഴിച്ചാൽ അതും കഴിഞ്ഞോളും.
ഉം അഹ് ശരിനെ ആഹ് മീനക്കെ രാവിലെ രണ്ട് ദിവസായിറ്റ് മീനൊന്നങ്ങനെ വന്നിട്ടില്ല ആഹ് വരും.
അതെ അതെന്നെ മഴേല്ലേ മഴേന്റെ കാരണം കൊണ്ടാണ് അവ്ടെ മഴ പെയ്ന്ന്ണ്ട് കാലാവസ്ഥൊക്കെങ്ങനെ മഴയൊക്കെ ഒണ്ടോ
ഇപ്പ മഴ പെയ്യ്ണില്ല വെയില ക്ഷെ രാവിലെ നല്ല മഴേരുന്നു പ്പൊ കൊഴപ്പല്ല വെയിലായിട്ടാണ് പക്ഷെ മഴക്കാലം വന്ന്ട്ട് ഇതുവരെ ശരിക്കൊര് മഴ ണ്ടായിട്ടില്ല തൊടക്കത്തിൽ നല്ലൊരു മഴ കിട്ടിന്നല്ലാതെ പിന്നെ കാര്യായിട്ട് വെയിലെല്ലേര്ന്നോ പിന്നെപ്പൊപ്പൊഴ് ഒര് രണ്ട്മൂന്ന് ദിവസായിട്ടുള്ളൂ മഴ തുടങ്ങീ പ്പൊ പിന്നെ ഇന്നലെക്കെ നല്ല മഴ ണ്ടയ്നു ഇന്നലീം മിഞ്ഞന്നൊക്കെ നല്ല മഴണ്ടയ്നു
ഓഹ് അതെ അതെ പക്ഷെ ബടെ അധികോം എടക്കെടക്ക് മഴ കിട്ടാറ്ണ്ട് ട്ടോ ആഹ് അതെ അതെ
വടെ അങ്ങനെല്ല വടെ മഴ അത് തന്നെ വള്ളത്തിനൊക്കെ നല്ല മ് ഇത്രേം ആയിറ്റും വള്ളം ശരിക്കായിട്ടില്ല
ആഹ് അതെ അതെ ഇപ്പം പലരും പറയുന്നത് കേട്ടിട്ട്ണ്ട് ഈപ്രാവശ്യം ജൂണിൽ കിട്ടണ്ട മഴ ഒന്നും അത്രക്ക് കിട്ട് ട്ടിട്ടില്ല വെള്ളത്തിനൊക്കെ ഭയങ്കരായിട്ട് ബുദ്ധിമുട്ട് വരുന്നൊക്കെ പറഞ്ഞ് കേട്ട് കേക്ക്ണൂണ്ട് പക്ഷെ ന്നാ ചെല ഭാഗത്ത്ക്ക് നല്ല മഴയും കിട്ടൂണ്ട്
ആഹ് ചെലോട്ത്ത് മഴേയ്ട്ട് നല്ല ബുദ്ധിമു
ആഹ് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും വര്ണൂണ്ട് അതെന്നെ ഞമ്മളെ ഈ ഭാഗത്ത്ക്കൊക്കേണ് കൂടുതലായി
മഴേ ആഹ് ആഹ് മഴെല്ലാത്തോട്ത്ത്ക്ക് തീരെല്ലേനും അ
ആഹ് അങ്ങനെത്തെക്കൊര് അവസ്ഥലാണ് ഇപ്പൊ പോയ്ക്കൊണ്ടിരിക്കണത്
മ്
പിന്നെ ങ്ങൾ ഒഴിവ് സമയത്ത് എന്തൊക്കെയാ ചെയ്യാറ്
സമയത്ത് പിന്നെ ഞാൻ ഈ കൃഷിയും കാര്യ കൃഷി പറഞ്ഞ ചെർതായിട്ടൊരു അടുക്കള തോട്ടം പോലെ ഇണ്ട് അങ്ങനെ അട്ക്കള തോട്ടായിട്ടെ ചെറ്തായിട്ട് ണ്ടാക്കിട്ട്ണ്ട് എല്ലാ പച്ചക്കറിയൊന്നുല്ല കൊറച്ച് പച്ചക്കറികൾ വെച്ചിട്ട് ഞമ്മളാവശ്യത്തിന്ള്ളത്
ആഹ് അത് നല്ലതാണ് ഞമ്മളിപ്പോ കടേന്ന് വാങ്ങ്ണേല് ഫുള്ള് കെമി ക്കലും കീടനാശ്നികളൊക്കെ അടിച്ച്ട്ടല്ലേ വീട്ടില്ണ്ടാക്കുമ്പോ അയ്ന്റെ ഒരു ബുദ്ധി ബുദ്ധിമുട്ടുണ്ടാവൂലല്ലോ നല്ല പച്ചക്കറിയും തിന്നാ അമ്മളെ ആരോഗ്യത്തിനും നല്ലതാണ്
വിചാരിച്ചിട്ട് എന്നെ ഇങ്ങനെ മ് കൊടുക്കാതെ കയ് മറ്റേത് പ്പൊ ഞമ്മള് വെഷല്ലാ ഒരു പച്ചക്കറി ഞമ്മളേലില്ലാ പച്ചക്കറീൽ മാത്രല്ല എല്ലാത്തിനും വെഷള്ളതെന്നേണ്
ആഹ് അതെന്നെ ഫുള്ള് കു കുത്തിയക്ക്ണതും സിറിഞ്ച് കുത്തിയെക്ക്ണതും നെയ്ടെ പൈ പൈക്കാത്തതൊക്കെ പൈപ്പിക്കാൻ വേണ്ടി റ്റ് ഓരോ കെമി കെമിക്കലൊക്കെ കുത്തി വെച്ച് കൊണ്ടന്നാണ്ട് ഞമ്മക്ക് തെന്നെ വയറിന് കേടും തൊക്കേയിട്ട് ങ്ങനെ വെര്വല്ലേ
അതെ
അപ്പൊ വീട്ടിലായിട്ട് ണ്ടാക്ക വേണന്ന്ണ്ടെങ്കി അത്ര ബുദ്ധിമുട്ടൊന്നുല്ല
മ് അതന്നെ ഞാനിങ്ങനെ ചെറ്തായിട്ട് ണ്ടാക്കിയിട്ട്ണ്ട് അയ്ന്നൊക്കെ ചെറിയെ പിന്നേ മിഷ്യനൊക്കെ ണ്ട് മ് അങ്ങനെ ഇല്ലാതൊന്നെ തയ്യൽ ചെയ്യാറ്ഞ്ഞ ഞാനങ്ങനെ പഠിച്ചിട്ടൊന്നൂല്ല ജസ്റ്റ് ഞമ്മളെ -ത് ഞമ്മളേ വീട്ട്ത്തെക്കെ ശെരിയാക്ക പിന്നെ മേക്സി ഷെയ്പ്പാക്കാ മ് എന്തെങ്കിലൊക്കെ സ്റ്റിച്ച് വിട്ടത് സ്റ്റിച്ചിയ്യ അങ്ങനെക്കെ ചെയ്യും അത്പോലെ യൂട്യൂബിലൊക്കെ നോക്കിട്ട്ങ്ങനെ ചെറിയ ഉടുപ്പ് അങ്ങനത്തൊക്കെ അടിക്ക്യ
യൂട്യൂബ് നോക്കിക്കാണ്ട് ചെയ്താലും വേഗം പഠിക്കാൻ പറ്റോ
അതെ
ഉം എല്ലാ സംഭവങ്ങളും യൂട്യൂബിലെങ്ങട്ട് വരണത് കൊണ്ടേ
ആഹ് അതെ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ മതി നമക്ക് ഏതു വേണെങ്കിലും എങ്ങനെയൊക്കെ വാണ്ടിണ്ട അതൊക്കെ അയില് നോക്കി ചെയ്യാ ഉം അതൊരുപകാരാണ്
ആഹ് അതെ അയിനോട് നല്ല ഉപകാരം ഉണ്ടെന്ന നല്ല ദോഷങ്ങളും ഉണ്ട് രണ്ടും പാടെണ് ഇപ്പം നടക്ക്
ഉം ഉമ് അതന്നെ പറയ്ന്നത് മക്കളൊക്കെ ഈ സ്കൂ യ്യുമ്പോളാണ്
ആഹ് അധികം പേടിക്കേണ്ടതൊക്കെ
ആഹ്
പിന്നെ ഇങ്ങൾ ട്രാവലൊക്കെ ചെയ്യാറുണ്ടോ
ട്രാവല് ചെയ്യാറ് ഇപ്പെമ്മൾ ഈ വെക്കേഷൻ സമയത്തൊക്കെ ഒന്നി ങ്ങനെ പോയി അല്ലാതൊന്നും കാര്യയിട്ടൊന്നും അങ്ങനെ ചെയ്യാന്നുല്ല വീട്ട് തന്നെയ്രിക്കും നങ്ങളെ വ്ടെേലും പോവൽണ്ടോ
ഓ ഞങ്ങള് പോവലക്കെല്ലേ ഞങ്ങള് പിന്നെ ടെൻഷനും മൈൻഡ്ന്റെക്കെങ്ങെനെ ക്ലിയറാകാൻ വേണ്ടീട്ട് ഞമ്മളോ സോളോ ട്രിപ്പടിക്കും കൊല്ലൊ റ്റക്കായിട്ട് അങ്ങനെ എടക്കുമ്പോ അങ്ങനെയൊക്കെ പോവാർണ്ട് ഞങ്ങ പോയിവന്ന് കറങ്ങി നല്ല ഫുഡ് ചായൊക്കെ കുട്ച്ച് കാണ്ട് അങ്ങനെയൊക്കെ ഒന്ന് പോന്ന്ട്ട് അങ്ങയ്ച്ച അപ്പൊ നമ്മളെ ഈ ട്രാവലും ഞമ്മളെ ഈ മൈൻഡും കൂളക്കാനും തിനൊക്കെ നല്ലതാണല്ലോ ഹെൽത്തിനെക്കെ
അതക്കെ ശെരിയാണ്
അതെ അതെ ഹലോ ഇ ഇങ്ങൾ പറയുന്നേ കേ ഇല്ലല്ലോ ചെലെ സമയത്ത് കേക്ക് ൺല്ലല്ലോ റൈഞ്ചിന്റെ ഇഷ്
അതെയോ റൈഞ്ചിന്റെ ഇഷ്യുവ്ടെ കൊഴപ്പൊന്നുമല്ല റൈഞ്ചൊക്കെള്ള ഭാഗം തന്നെയാണ് റൈഞ്ചൊക്കെ ഇണ്ട് എന്തെങ്കിലൊക്കെ പ്രശ്നആയ്രി ന്നാ ആയിക്കോട്ടെന്നാ ശെരി പിന്നെ വിളിക്കാം ആഹ് ആഹ്